ആഹ് പറയൂ മകളെ
എന്താ മഴക്കെ പെയ്ത് ചോർന്നില്ലേ
ഉം ഇപ്പ ചോർന്നു
ആഹ് പ്പചോർന്നു പ്പ കൊറച്ചു.
ഓഹ് പെരും മയേന്ന്ല്ലെ ഇന്ന്?
ആഹ് മഴക്ക് തണുപ്പാണ് സഹിക്കാൻ വയ്യാത്തത്.
അതന്നെ ചൂടകുമ്പോ പറിം ചൂട് സഹിച്ചാൻ വജ്ജാ മയാകുമ്പോ. മ്പോ പറിം മയ സയിച്ചാൻ വജ്ജാ ആഹ്. ഞാ ഞാൻ പറ്യ രാത്രി മയ അയാല്. കൊയപ്യല്ല്യ രാവിലെ വെയിലാണെന്നുണ്ടങ്. ന്നാ തുണിക തുണിളൊക്കെ ഉണങ്ങി കിട്ടല്ലോ.
നമ്മള് നമ്മുക്കും പിന്നെ പ്രശ്നണ്ടാവുല്ല.
ആഹ്.
പൊറത്തറങ്ങി നടക്കണ ന്നുണ്ടെങ്കി പൊറത്തറങ്ങി നടക്കാം ഇത് മഴയായോണ്ട് ഒന്നിനും പറ്റണില്ല.
അതെ.
സാധാരണ ഞാൻ മാസത്ത്ക്ക്ളള സാധനങ്ങളൊക്കെ വാങ്ങാം. ഒരു ദിവസം പോവലാ. അത്പ്പൊ മഴയോണ്ട് ഇങ്ങനെ മടിച്ച് മടിച്ച് മടിച്ച് മടിച്ച് ഇങ്ങനെ നിക്ക. ഏ ഞ ഏ ഞങ്ങൾ ഇവിടെ ഒരു അങ്ങാടിണ്ട് ബെറ്ററ് കൊറച്ച് അങ്ങാടിക്ക് പോയാല്. ബെറ്റർ ചോയ്സ് റഞ്ഞ ഈ സാധനങ്ങള് വെലക്കുറവില് കിട്ട്ണ. ഒയ്കടണ്ട് അപ്പൊ അവിടെ പോയി ഞങ്ങള്. ഞാനും എളേഷിം ഞങ്ങളെല്ലാരും കൂടി അടെ പോയി സാനം വാങ്ങും.
ആഹ് സരി.
പോവുമ്പോ ഒരുമിച്ചു പോവും അങ്ങനാവുമ്പോ വണ്ടിക്കൂലി മെച്ചം. അ സാധനം വാങ്ങുമ്പം ആഹ് എല്ലാരും കൂടി. ഇട്ക്കുമ്പോ സുഖാണ് അപ്പൊ അങ്ങനണ് പോവലാ.
ആഹ്.
പ്പപ്പൊ മഴായോ നാളെ. ഇള്ള ദിവസാ. അപ്പൊ മഴയായ കാരണം എന്താ ചെയ്യാ?
അത് സരി ഇനി പിന്നെ മഴല്ലാത്ത ദിവസം നോക്കി പോയാ മതി.
മഴയില്ലാത്ത ദിവസത് ഇനിന്നാണാവോ ചെൽപ്പൊ ഇ മഴ ഊക്ക് കൂടി വെരാണന്നു പറയാൻ പറ്റില്ല.
ആഹ്.
ഇതുവരെ ആഹ് ജൂണൊക്കെ ആവുമ്പോളല്ലേനെ നല്ല മഴ ഇണ്ടാവല്.
ആഹ് ജൂണ് മാസം ഇപ്പ ഈ മഴ കുറവന്നെയിന് ജൂണില്.
ആഹ് ആ ജൂൺ മാസത്ത് മഴ കിട്ടില്ല അപ്പനി ഇവിടുന്ന് അങ്ങട്ടേയ്ക്കാരം മാണെങ്കി മഴ
ആഹ്.
പറയാൻ പറ്റില്ല
ഉം ഇന്ന ഇന്നട്ടങ്ങന ങ്ങൾ കടായ ഒക്കെ ഇണ്ടാക്ക
ഞാൻ കടായി ഇണ്ടാക്കല് ആദ്യം സവാള ല്ല്യ
ഉം
സവാള അരിഞ്ഞക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് അത് ആഹ അത് ചതച്ചങ്ങാണ്ട് വെക്കും പിന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞെക്കും
ഒക്കെ ഒക്കെ അരിഞ്ഞങ്ങണ്ട് വെക്കുംന്ന് സെറ്റക്കി വെക്കും ഇന്നട്ട് പിനെ ആഹ് ഇന്നിട്ട് പി ലാസ്റ്റഡ് ഇണ്ടാക്കാൻ നിന്നാമതില്ലോ ഉം
പിന്നെ നമ്മള് ഫ്രേപ്പാൻ വെച്ച്ങ്ങാണ്ട് അയില് നമ്മള് ആദ്യം ഈ ചതച്ച വെച്ച സാധനല്ല്യ
ഉം
ഇഞ്ചി വെളുത്തുള്ളി അത് ആ ചൂടായ ചട്ടിക്കാണ്ടിടാ
ആഹ
അതൊരു പച്ച മണം പോയി കിട്ടിയതിന് ശേഷം പിന്നെ ഈ സവാളടും
ആഹ്
ആയിന് ശേഷം സവാള ഒന്നിങ്ങട് വഴന്നയിങ്ങട് വരുമ്പോൾ അയിനു ശേഷം അതിലേക്ക് എന്താ പറയല് തക്കാളി തക്കാളി നമ്മള് അരക്കും ചിലപ്പോം അങ്ങനെ ആകുമ്പോ പെട്ടെന്ന്ഒടയിലെ
ആ ഒടയും വെന്ത് കിട്ടും
ആഹ് പെട്ടെന്ന് ആ ഉടഞ്ഞ് വെന്ത് കിട്ടും
ഉം
അപ്പ അത് ചിലപ്പോൾ അരക്കും അരിച്ചുകാണ്ട് ഇതീക്ക് പാരും എന്നിട്ട് അതും ഒരു പച്ചസ്മല്ലൊക്കെ പോയേനശേഷം ശേഷം അയിക്ക് എന്താ പറയല് ആഹ് കുരുമൊള
ആഹ് ആഹ്
ഉം
ഉം
ആഹ് ഉം റെയ്ഞ്ച് ഇല്ലേ ഹലോ
കുരു കുരുമുള പിന്നെ
ആഹ് റേഞ്ച് അയിന്റെ ഇടേക്കൂടെ ഒന്ന് പോയില്ലേ മുറിഞ്ഞ് മുറിഞ്ഞു കേക്കായിന്ന് ആഹ്
മഞ്ഞപ്പൊടി ഇട്ട്കാണ്ട് കോഴി ഉപ്പട്ട് കണ്ട് നമ്മള് കോഴി ആദ്യം എന്താക്കി വെക്കും എന്താ പറയല് അതില് പിടിക്കാൻ വേണ്ടി ആഹ പിടിക്കാൻ വേണ്ടി പൊരിച്ച് വേവിച്ചേക്കും ആ ആഹ് കായംമ്പരട്ടി വക്കും അത് പൊരിച്ച് പൊരിച്ചിട്ട് പിന്നെ ഇത് ലാസ്റ്റ് ഇതോടെ വാടിണ്ടാവല്ലോ ഇതയ്ക്ക് ഉ ഉണ്ടാക്കും എല്ലോട്ത്തും ഇംഗ്ലീഷ് പറഞ്ഞ് ചേലായിട്ട് കിട്ടുണില്ല അതായിലിട്ട്കൊഴക്കും
എന്നിട്ട്ന്താ ആഹ് അത് വാട്ല്ല്യേ
അള്ളാഹ്
കഴിവതും ഒഴിവക്കണോല്ലോ എന്ന് അതിലിട്ട് കോഴക്കും കൊഴച്ചിട്ട് എന്താ ആഹ് അയിന്റെ ഇത് പച്ചമണ ആഹ് അതാ വേവക്കന്ന് ചൂടായി കഴിഞ്ഞാല് അതിന്റെ കോഴിന്റെ എന്താ പറലട്ടെ കാര്യങ്ങളൊക്കെ അതിലേക്ക് ഉം ചേരുവല്ലോ
ആഹ്..,
അപ്പോ നമ്മൾെന്താ പറയല്, ആഹ് പിന്നെ സോസ് വരും.
ആഹ് തക്കാളി സോസ് ആഹ്, ആഹ്, ഉം..., തക്കാളി സോസ്ക്കേ ഉണ്ടാ- ക്കല്ലല്ലാ കട നിന്ന് വാങ്ങിട്ട്- ഇതാക്കണം.
അല്ലല്ല ഇത് പുറമെ സോസും- ഉപയോഗിക്കും.
ആഹ്..., ചിലര ഉണ്ടാക്കടായി പോരുന്ന- ഉം.., ആഹ് മനസ്സിലായി.
അതാ ആഹാ സോസ്- ഉപയോഗിക്കും. എന്നിട്ട് പിന്നെ- ലസ്റ്റ് മല്ലിച്ചപ്പ അരിഞ്ഞച്ചണല്ലോ? അതും കുറച്ചശം മുകൾ കൂടെ- അങ്ങനെ വിതറിക്കൊടുക്കും. മല്ലിച്ചപ്പേ...,
ഉം... ആഹ്, ആഹ്, മനസിലായി.
അതു മേൾക്കൂ കുറച്ച് ഇങ്ങനെ- വിതറി കൊടുക്കും. പിന്നെ നല്ല ചൂടോട് കൂടി നല്ല- രസത്തോട് കൂടി കൈക്ക് തന്നെ- ചോറിന്റെ കൂടെ. ചപ്പാത്തിന്റെ കൂടെ- എന്തിന്റെങ്കിലും കൂടെക്കെ- കഴിക്കാ. ആഹ്, അത് തന്നെ.
ഉം..,
നീ എന്നാ ഇന്ന് ഉച്ചക്ക്- ഉണ്ടാക്കിയ. ആഹ് കുട്ടികൾ സ്കൂളി തിന്ന്- അവിടെ കിടന്ന്റങ്ങീന്. ഉറങ്ങാൻ ചെയ്യന്ന് ആഹ് അതെ, ഞാനാ ഫോണ- ആഹ് രാത്രി- എന്നോട് ചോദിക്കും എന്തെ- ഒറക്കം വരാത്ത ഓറക്കം വരാത്ത. ഉറക്കം വന്നുന്നില്ല ഉറക്കം വരു- ന്നില്ല പറഞ്ഞു. ഇനി അതക്കാരം ഉറങ്ങോടും- അധക്കാരം പരിപാടി.
ഉം.., പത്ത് പന്ത്രണ്ടണി ആവും- പിന്നെ ഉറങ്ങണ്ട് അങ്ങനെ,
ആഹ് അല്ലെങ്കിലും ഉറങ്ങണ- എന്നുണ്ടെങ്കിൽ ആഹാ ടൈം- ആവലിന്റെ.
ഉം.., ഇത് ഫോൺ മളിച്ചിക്ക.
ഫോണമ്മ കളിച്ചിട്ടല്ലേ പഠിച്ചാപ്പ- സ്കൂളിന് കുറ ഒരുപാട്- കൊടുക്കും. അതാണ് വിരാന്ത്, പിന്നെ ഇത് ഒന്നാം ക്ലാസ്സില്-
അല്ലേ, അലേ,
ആഹ് ഒന്നാം ക്ലാസ്സിലൊക്കെ- ആകുമ്പ്ളേ, ഒരു മൂന്ന്- വർഷമൊക്കെ നമ്മള ഒപ്പം ഇരുന്ന്- കൊടുക്കേണ്ടി വരും പിന്നെ ഒല രീതിയിലാണ് പിന്നിട്- പോയിക്കോളും.
ആഹ് കൊറച്ചൊക്കാ പടിഞ്ഞു- കിട്ടിയല് .
ആഹ് പിന്ന അങ്ങ്ട്- പോയിക്കോളും. ഇപ്പ അക്ഷരങ്ങളും, വായിക്കലും, ഒക്കെ പഠിക്കണ ആ ടൈംല്ലേ? അപ്പോ നമ്മള് കൂടെ- ഇരിക്കല് നിർബന്ധ.
ആഹ്...,
അ, അപ്പ അതൊക്ക- ആകുമ്പളേ ഉറങ്ങണങ്കി- കുറ നേരം വൈകും, ചെലപ്പോം കൊറേ - കുത്തക എന്നാല്, കുത്തക്കൽ- എന്ത ചിലപ്പോൾ ഞാൻ പറയും- ഞാന്- ഇത് ഫോട്ടോ എടുത്ത- അങ്ങനെ- കുറെ- പരിപാടിയ ഏതാലും ഇപ്പോന്ന്- ഉറങ്ങീണം ഇന്ന് നോക്കണ്ട- ആഹ്, ഇന്ന് ഇപ്പം നോ- ഞാൻ- കൊറച്ച നേരം മറ്റേത് ടാസ്ക്- തന്നില്ലേ. അയില് ഫോണ് കൂത്തിരന്ന്- അതാ അത് അയച്ചത്.
ആഹ്, ആഹ്...,
അയിന്റെടേലോളൊറങ്ങി. ഉം, തനിക്ക്ബിരിയേവെക്കാറില്ലേ?
ബിരിയാണിക്കെ വെക്കാം ഞാൻ ബിരിയാണി വെക്കും മന്തി വെക്കും മദ്ഹൂത്തൊക്കെണ്ടാക്കും എല്ലതുണ്ടാക്കും
ആഹ് എന്നാ ആ മദ്ഹൂത്ത്ണ്ടാക്ക്ന്നെ പറയ് അത് ഞാൻ ഇണ്ടാക്കില്ല്യാ
മദ്ഹൂത്താ മദ്ഹൂത്ത്ന് ഉള്ളീം തക്കാളീം മാത്രം മതി ഉള്ളീം തക്കാളീം മഞ്ഞ പൊടിയും മാത്രം ഞമ്മള് ചോറ്ണ്ടാക്കണത് അതെ മാതിരി
ഇജ്ജ് നല്ലോം വിസ്തരിച്ച് പറഞ്ഞോ ടൈമുണ്ടങ്കി വിസ്തരിച്ച് പറഞ്ഞോള് പറയാ
ഏയ് മിൻറ്റൊള്ളു ഏയ് ആ ഏയ് മിൻറ്റായി
ആഹ് അതല്ലേ ആയിട്ടൊള്ളൂ ആഹ് പറഞ്ഞോള് വിസ്തരിച്ച് എവിടം വരെ എത്തുന്ന് നോക്ക്വാ അല്ലാതെ ഒന്നും പറയാതെ നിന്നിട്ട് കാര്യല്ലേ
ആഹ് ഹൂത്ത് ന്റെ കൗത്ത്മൊകളേ വേദനായിട്ട് നിക്കാണ് ഞാന് ഒരു ഭേതൊയ്യാ ഇന്നലെ കൊണ്ടോയ് കാണിച്ച്
മിനിഞ്ഞാന്നോ
തിരിഞ്ഞ് കെടന്ന്ട്ടും വേദനേ
അപ്പ ഇയ്യ്‌ കാണിച്ചിലെ ഡോക്ടറെ
ഇന്നലെ കൊണ്ടോയി ഇന്നലെ നാല്മണിക്ക് പോയി ഞാൻ കാണിച്ച് അപ്പെന്ത് പറഞ്ഞ് മസില് വലിഞ്ഞതാണ് അതാണ് ആ വേദനം അപ്പ് അപ്പൊന്നോട് ക്ക്അഞ്ചീസത്തിന് ഗുളിക തന്ന്ക്ക്ണ് പിന്നെ എന്താണ് സൂചി വെക്കണോന്നോയ്ച്ച് ഞാൻ പറഞ്ഞ് സൂചി വെക്കെണ്ടാ സൂചയൊക്കെ വെ ഇണ്ടാവാര്ക്കും അനക്കറിയില്ലാ
എഹ് ഏഹ് നമ്മള്ക്കല്ലേ മസ്സില് കയ്യിന്റാ പള്ളക്ക് പിന്നെ കാലിന്റെ പള്ളക്ക് അങ്ങനെക്കല്ലെ ഇണ്ടാവല് കയ്ത്തിന് മസിലുണ്ടോ ഇന്ക്കറിഞ്ഞൂടാ ഏഹ് അത് ഞാൻ അദ്യാട്ട് കേക്കാ അല്ല ഡോക്ടർമാരോരോന്ന് പറയുമ്പോഴല്ലേ ഞമ്മക്കറിയാ ഞമ്മ അപ്പോന്നും പഠിച്ചിട്ടില്ല്യേല്ലോ
ആഹ് അതെ
ഉം
ആഹ്
ആഹ് മഴ അടുത്തത് തൊടങ്ങി
ഉം ഇവിടെ കൊർവാ ഇഞ്ഞി രാത്രികക്ക്‌ ഇണ്ടാവായിക്കാരം മൂടിക്ക്ൺണ്ട്
ഉം ഇപ്പം മയ തൊടങ്ങി
അങ്ങനെ സൂചി വെക്കണോന്നോയ്ച്ചപ്പം ഞാൻ എന്ത്
ആഹ് സൂചി വെക്കാ
സൂചി വെക്കണോന്നോയ്ച്ചപ്പോ ഞാൻ പറഞ്ഞ് അത്‌ സൂചി വെച്ചാലൊന്നും മാറ്വൊന്നൂല്ല ഡോക്ടറേ ഇന്തോ അയിന്റെ ഡോ ആ മരുന്നിന്റെ ഡോസ് കജ്ജോളല്ലേ ഇണ്ടാവുള്ളൂന്നോയ്ച്ചപ്പോ ആഹ് അത് അത്ര തന്നെണ്ടാവൊള്ളൂ എന്നാ ഞാൻ പറഞ്ഞ് അന്നാവാണ്ട ഇങ്ങള് ഗുളികേഴ്തി തന്നോള്ന്നർഞ്ഞപ്പൊ അഞ്ചീസ്ത്തിനുള്ള ഗുളികേഴ്തി
ആഹ് അല്ല സൂചിവെച്ചാണെന്നോ മരുന്ന് എഹ് ഗുളിക തന്നെ കാട്ടിലും നല്ല സൂചിക്ക് അത് പെട്ടെന്ന് മാറി ആഹ് പെട്ടെന്ന് മാറിക്കിട്ടും അണീ സൂചിമ്മക്ക് വേണ് പോണ് അതെല്ലാ സംഗതി അങ്ങനെന്നെ സൂചിവെക്കുമ്പോ സൂചിന്റെ അയിന്റൊര്ത്
നാം ഞാന്നട്ട് ഇപ്പ ഇന്ന് പോയി പർഞ് ഇ ഇന്റെ ഇപ്പാ ഞാ ഇവട കുടീലല്ലേ അപ്പ ഞാൻ ഇപ്പാനോട് പർഞ് ദാണ് സൂജി അട്ച്ചാ മത്യേനി ഇന്നലെ പോയപ്പ അപ്പം ഇന്നലെ ഇജ്ജ് പോവുമ്പ പറയാ ഇൻക്കൊര് നീരർക്കത്തിന്റെ ഗുളിക കൊട്ന്നതാ. ന്നാ ഇന്റെ ഇന്റെ പൈസ കൊണ്ടയി കൾഞത് ചോയിച് ആരാ തര ഇജ്ജ് തെരോ ഇന്നൽ തന്നെ അൻക്ക്
അത് ശരിയാ
അങ്ങനെ എന്ന്ട്ട് താ ഉം ഉം ഒരു കൊർവുയ്യ ഇന്നലെ രാത്രി ഗുളിക കുട്ച് ഇപ്പൊ രാവിലെ ഗുളിക ഇഞ് രാത്രി ഇണ്ട് ഗുളിക കുട്ച്ചാൻ.
ഇന്നലെ രാത്രി കുട്ച്ച് ഇന്ന് രാവിലേം കുട്ച്ച് ഇന്ന് ഉച്ചക്കും കുടിച്ണ്ടാണ്ടാവും
ഉച്ചക്ക്ല്ല രാവിലിം രാത്രി രാവിലിം രാത്രിയൊള്ളു.
ഒരു ദിവസം നേരത്തോട് നേരാവുമ്പളാണ് ശരിക്കും അസുഖങ്ങളൊക്കെ. മാറാള്ളൊര് ഇത്ണ്ടാവുലെ ന്നട്ടും മാർണില്ലാന്ന്ണ്ടങ്കിലാണ്
ഉം എക്സറെട്ക്കാം പർഞ്ഞിക്ക്ണ് അഞ്ചിസ് അഞ്ജീസം കൈഞ്ട്ട് മ പേതയ്യാന്ന്ണ്ടങ്കി എക്സറ ഇട്ക്കാം പർഞ്ഞി
ആ. പക്ഷെ ആം അതൊക്കൊര് അത്ഭുതം തന്നെട്ടോ. ആ ഒര് കാരണുല്ല്യാതെ ഇങ്ങനെ ഇങ്ങട്ട് തിരിഞ്ഞപ്പം പെടല്യുൾ ക്ക ന്ന് പർഞ്ഞാല് ഇതന്ന് ആലോയ്ച്ചോക്ക്യാ.
ആ എന്തെങ്കിലൊന്ന് വാണ്ടേ. ഇതക്ക അവരാരെ എയ്തിയതേക്കാരം പട്ച്ചോ തൊക്ക. ഇന്നത് ഇന്നെൽ ഇണ്ട്ന്നൊക്കെ.
അത് ശരിയാ ഓ. ഓ അത് ശരിയാ ഞമ്മള് വിചാരിച്ണ മായിര്യൊന്നല്ല ഓരോന്ന് നടക്കലെ. ഓരോന്നിന് ഓരോ ത്
ന്നാ അയിക്കോട്ടെ.
പിന്നെ എന്തൊക്യാ
ശരി മകളെ.
ടൈമായോ
ആ
എത്രായി